ഹലോ കേക്കാവോ ആ ഇവടെ ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുവാ
ആ അയിന്റെ ഒച്ച കേക്കും ശബ്ദം കേക്കാണ്ട് ഉം
അതുകൊണ്ട് മുറ്റത്ത് തിരച്ചടന്ന് അറിയാനാ കേക്കണന്ന് ചോദിച്ചേ എന്നട് എന്നഎടുക്കുവാണ് ക
നല്ല മഴയാല്ലേ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കണില്ലഅ നല്ല മഴയാന്നണ് ഇല്ലേ ആ പിന്നെ ഉം ഉം ചോറ് മാത്രേ അതല്ല ചോറ് മാത്രമേ ഉണ്ടാക്കിച്ചിട്ടുള്ളൂ അസ
ആഹ് ആഹ് ആഹ് കഴിച്ചില്ല
അത് പെട്ടന്ന് കഴിയല്ലോ ച്ചി പെട്ടന്ന് കഴിയുള്ളൊന്ന്പറഞ്ഞറ
പെട്ടെന്ന് കഴിയും പെട്ടെന്ന് കഴിയും ആ കഴിക്കാറായില്ലേ ഒന്നര ആയില്ലേ സമയം
ഒന്നആയി ഇപ്പൊ വന്ന് ഇപ്പൊ കൊണ്ടുവന്നതാണ് ആ ഭക്ഷണം പോകുന്നത് ഇപ്പൊ കൊണ്ടുവന്നതാണ് പറയാ ചിക്കനേ
ആഹ ആ ആഹ് ആഹ
മഴയാ ആഹ് ആഹ് ആഹ ഹ ഹാ നല്ല മഴയല്ലേ ഇവിടെ നല്ല വെയിലാ ഇവിടെ നല്ല വെയിലാണ് പറിയ ഉം ആ പിള്ളേരുണ്ട്
അപ്പൊ തുണികളൊക്കെ ഉറങ്ങാൻ എളുപ്പല്ലോ ആ
ആ പിള്ളേർ സ്കൂള് പോയി
ആ
ഉം
ഇത്രയും നേരം നല്ല വെയില ഉണ്ടായിരുന്നു ഇവിടെ അപ്പം തുണിയൊക്കെ ഇലക്കി മുറ്റത്തിട്ടു പക്ഷെ അത് ഇ നാ ഉണങ്ങിക്ക ആ
ആ ശരി ശരി ഇവിടെ ഒന്ന് രാവിലെ മുതല് ചെറിയരു മൂടലും ഇന്നൊന്ന് സുട്ട
ആ ആഹ് അത് ശരി ആഹ് ആഹ് ഇപ്പ ഇവിടെ നല്ല നല്ലായിട്ട് മഴ പെയ്യുന്നു ഉം
ഇവിടെ കുറവാണ് നമ്മടെ നല്ല മഴ കുറവാണ്
ആ അത് ശെരി നമ്മ നമക്ക് ഈ രണ്ട രണ്ടാഴ്ചയായിട്ട് ആദ്യം സ്കൂള് തുറന്ന ഇടയ്ക്കോക്കെ രണ്ട് മൂന്ന് മൂന്ന് ദിവസം മഴ പെയ്തേള്ളു അത് കഴിഞ്ഞ് മഴ കൊറായി പിന്നെ ഈ രണ്ടു ദിവസം ആയതേ ഉള്ളൂ ഇചരിച്ചാ പയ്യാൻ തുടങ്ങീട്ട് ഉം
ആ ആ ആ ഉം ഇങ്ങടെ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞോ
ചോറുണ്ടില്ല ചോറുണ്ണാൻ പോകുന്നേള്ളൂ
എങ്ങനെ
ചോറുണ്ടില്ല ചോറല്ലാം ആക്കിരിക്കുന്നു ചോറുണ്ണാൻ പോവ
അയ്ശരി ആഹ എന്നാൽ എന്നാൽ ചിലപ്പോ ഞാനായിക്കും ഫസ്റ്റ് ആവ ഹ ഹ ഹ ഇങ്ങള നിങ്ങളെ മുന്നേ ഞാനേക്ക് ഭക്ഷണം കഴിക്കാറിയാ
ആ അത് ശരി ആ ആ അത് കൊഴപ്പമില്ല അത് കൊഴപ്പഇല്ല ഞാൻ
ആഹ് ഹാ
പത്തുമണിയക്ക ആവും തിന്നാൻ ഞങ്ങടെ ഇവിടെ ഏ അമ്മ ഇവിടെ ഇല്ല അമ്മ നാത്തൂവിന്റെ വീട്ടീ പോയിരിക്കുവവാണേ അമ്മയ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിചാ കഴിക്കുന്നേ ഇപ്പൊ ആരും ല്ലാത്തകൊണ്ടേ തന്നിഇരിക്കുന്നൊണ്ട് മടിയാ
ആ ആ ശരി ആ ആ എന്നിട്ട് ഒറ്റയൊക്കെ ഉള്ളൂ ഹസ് അ അ ആ ആ ശരി ഒറ്റക്കേ ഉള്ളൂ ഭക്ഷ ഭക്ഷണം കഴിക്കാനൻ ഒറ്റൊക്കെ ഉണ്ടാവുള്ളൂല്ലേ ഉച്ചക്ക്
ഇച്ചക്ക എന്നുംല്ല അമ്മ ഉണ്ടായിരുന്നു അമ്മ ഇപ്പം ഞാന് ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇല്ല
ആഹ ആ അ
വീട്ടൽപ്പാ ഉച്ചക്കെ ഉം ആ ഇപ്പം പി എല്ലാരും ഇല്ല എല്ലാരും പോയ കൊണ്ട് ഇപ്പം തന്നെള്ളൂ. അതുകൊണ്ട് കഴിയാൻ താമസവാ
ഉം പിന്നെ അതുമല്ല പിന്നെ ഒന്നന്ന് വേണ്ടി ഭക്ഷണത്തിനൊന്നരു വല്യൊരു ആവശ്യം ഇണ്ടാവുല്ല
ആ അതെ അതെ അതെ ആ ആ
ആരേലും ഉണ്ടാവകുമ്പോഴല്ല അതൊക്കെ ഒരു രസംള്ളൂ
ആ അതെ അതെ ആഹ
ഉഉം എവിടെ മോന മോന് പിന്നെ എന്താ രാവിലെ വെള്ള വെള്ളപ്പയിരുന്നു അത് ഓന് നല്ല ഇഷ്ട്ടാണ്. ആ പന്ത്രണ്ട് മണിക്ക ഓന് കഴിച്ചേ ഇനി ഓനിപ്പോ ഇപ്പ വേണ്ടി വരുല്ല ഭക്ഷണം വേണ്ട ഉം ഹസ്ബന്ഡ് വരില്ലാന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് വന്നപ്പോ മീന് ആ വന്നു അതുകൊണ്ടാണ് ഇന്ന് നേ ഇല്ല അല്ലേല് പിള്ളേരും സ്കൂളിൽ പോകുമ്പോ തന്നെ എല്ലാം റെഡി ആവും. ഭക്ഷണം കൊണ്ടോവേണ്ടത്കൊണ്ട് ഭക്ഷണം കൊണ്ടേവേണ്ട
പിള്ളേരുടെ പിള്ളേർക്ക് അവധിയല്ലേ നാളെയല്ലോ നാളെ കഴിഞ്ഞല്ലേ അവധി.
ആ നാളെ ആ നാളെ കഴിഞ്ഞേ
ആ പല കലണ്ടറിലൊക്കെ നാളെയാണല്ലോ കിടക്കുന്നേ
ആ കലണ്ടർല് നാളെയാണ്
ആഹ പക്ഷെ അവധി നാളെ കഴിന്നാന്ന് സാറ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഉം.
ഇനി ശനിയായ്ച്ച പകരെടുക്കുംന്നും പറയണ്ട് ല്ലേ
ആഹ അതെ അതെ ആഹ ശനിയാഴ്ച്ചോ വെള്ളിയാഴ്ചയല്ലേ അവധി അപ്പൊ അതിന് പകരം ശനിയാഴ്ച എടുക്കുമ്പം തൊട്ട് ആ ആ എടുക്കുവായിരിക്കും.
ആഹ
ഇത്തവണ പിള്ളേർക്ക് അവധിയൊന്നും കിട്ടില്ലോ അല്ലെങ്കിൽ മഴയാണെന്നും പറഞ്ഞ്
ഇല്ല ഇപ്പ ഇപ്രാവശ്യം മഴ ഇപ്പൊ ഇപ്രാവശ്യം നല്ല കൊറവാ കുറവാണ് അവധി കുറവാ ആ അവര് നല്ല കൊറവു
ആ പിന്നെ ഇടിയൊക്കെ ഇ ണ്ടെങ്കിലും ആ കാലാവസ്ഥ ഉം എ എ കഴിഞ്ഞ പ്രാവശ്യൊക്കെ വെള്ളം കയറലും അങ്ങനെ ഉം
നിങ്ങള അവിടെ വെള്ളം കേറുന്ന സ്ഥലമാണോ
ഓ ഇവിടെ വെള്ളം കേറും മലന്റെ ചെരിവായോണ്ട്
ഞങ്ങളിവിടെ വെള്ളം കേറൊന്നുമി ല്ല ആ വെള്ളം കയറത്തില്ല ഉ ആ അതില്ല ഉം
അതെ ആഹ പെട്ടെന്ന് വെള്ളം കേറും മ മലന്റെ ചരിവായോണ്ട് പിന്നെ
ആ
ഓ ഓ ശരി ഉം ഇങ്ങൾ വെള്ളത്തിന് ബു ബുദ്ധിമുട്ടണ്ട പക്ഷെ ഇങ്ങനൊ ഒരു പ്രശ്നം ഇണ്ട്
പ്രശ്ന ഉണ്ട് മഴ പെയ്യുമ്പം വെള്ളം വരും അല്ലേ ഉം
ആ ആ മഴ നല്ലോണം പെയ്യുമ്പോ അതുകൊണ്ടാവും ദൈവം മഴ കൊറവാക്കിയത് ഇവടെ
ആ അതെ അതെ അതെ ആ
എങ്ങനെ മു
വീട്ടീന്ന് സാധനങ്ങളൊക്കെ എടുത്തണ്ട് വേറെ എവിടെലും പോവോ
അ അങ്ങനെ ഞങ്ങൾക്ക് അത്ര അത്ര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നില്ല നാത്തുവിന്റെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഉം സാധ അ വെള്ളം പൊക്കത്തിന് ഞങ്ങൾ പോയിട്ട് അവിടുന്ന സാധനക്കെ ഉം എടുത്ത് വെ മേൽ മേലെ ഉം ഓ മേലെ ടെറസിന്റെ മേലൊക്കെ വെച്ചിട്ട് ആണ് ഞങ്ങള് ഉണ്ടാക്കല്ല് പിന്നെ പോയിട്ട് കർച്ചറക്കി ഓ പിന്ന വെള്ളം ഇറങ്ങിയിട്ടുള്ള നന്നാക്കലുണ്ടല്ലോ അതാണേ ഏറ്റവും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഉം പിന്നെ ഉം ഒന്നുല്ല അവരെ വാതിലും ഒക്കെ ഇപ്പം ഇരുമ്പിൻന്റെതും മറ്റതും മറിച്ചതും ഒക്കെ ആക്കിയതാണ് കാരണം എല്ലാ വാതിലും വെള്ളത്തിലായിട്ടേ ഒക്കെ ജീർണിച്ചു പോവാണ് ആ മുത്തചേര്മ്മം ഉം അങ്ങനെ അങ്ങനെക്കെ ഓരോ ബുദ്ധിമുട്ടുകളല്ലേ
ബുദ്ധിമുട്ടുകൾ ആ അതെ അതൊരു ഭയങ്കരബു ബുദ്ധിമുട്ടാ ഇ വേന മഴക്കാലം വരുമ്പോ സാധനങ്ങളെല്ലാ പെർക്കി ദുരിതാശ്വാസ കാമ്പിലൊകെ പോയിൽക്കുന്നവരില്ലേ
ആനൊ ആ
ഈ എന്തൊരു ബുദ്ധിമുട്ടാ എല്ലാരും കൂടെ ഉം ഉം അത് ഏതായാലും ഇത്തവണ വന്നില്ല ഇനി വരുവോ എന്നറിയത്തില്ല ഉം ഉം
തോടങ്ങിട്ടില്ലല്ലോ മഴ ഉം ഉ ആ അതന്നെ ഉ ഉ ആലെയൊ
ആണോ
ഹലോ മഴായിട്ടാണ് കട്ടായി പോകണ തോന്നു
ഓണ ആകറായി
എങ്ങനെ ആ ഓണ ആ ആഹ് അ സാഹചര്യം ആ അത് ശരിയാ ശരിയാ ഹലോ ആ ആ ശരി ആ ഞാൻ വിചാരിച്ച മ ആ ആ
ഓ ഹും ഏതാണ് സിമ്മ് ഏതാണ്
സിമ്മ് ജിയോയടെ ആണോ ജിയോ
ആ ശെരി ആ എന്റെത് ബി എസ് എൻ എൽ ആണ് ബി എസ് എൻ ഇവിടെ റേഞ്ച്‌ കുറവാണ് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുക്ക് ആഹ് ആ നെറ്റ് വലിക്കണോണ്ടേ ബി എസ് എൻ എൽ ആക്കിയതാ ആ ആ ആ ആ ഹാ
ആ
ആ വൈഫൈ എടുത്തുണ്ട് ബി എസ് എൻ എൽ ആക്കിയതാണേ അന ആ പക്ഷെ പൊർ തിറങ്ങുമ്പോ അത് കിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ടൗണിലൊക്കെഉണ്ട് ടൗൺ ഏരിയയിലൊക്കെ ഉണ്ട് ടൗണിലേ ടൗൺ ഏറിയയിലൊക്കെ ഉണ്ട്
ആ ആ ആ ആ ബി എസ് എൻ എൽൻ്റെ റെയ്
ആ വി എസ് എൻ എൽ ആ നമ്മുടെ ഈ ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ടൗണിൽ കടകളിലൊക്കെ ചെന്ന ബി എസ് എൻ എൽ ഉണ്ട്
ആഹ് ശരി ആഹ്
നമ്മുടി
ആ ഇവിടെല്ല ആ
ആഹ്
ഉം
ഇനി പിള്ളോര് തന്നെ വരുമോ അതോ കൂട്ടാൻ പോണോ
ഇല്ലാ ഓൽക്ക് ഓലെ വണ്ടി ഏൽപ്പിച് ണ് വണ്ടിയിലാണ് ആ അപ്പൊ പിന്നെവിടെ ആ ആ അപ്പൊ പിന്നെ ഓലെ ആലോയിക്കണ്ടാല്ലോ മഴ പെയ്താലോന്നും
ആ അതെ അതെ അത് സ്കൂള് കൊറച്ച് പിള്ളാരെ കൂട്ടി കൊണ്ടു പോവ്ന്നവരാണോ സ്കൂൾ ബസ്സാ
അല്ല സ്കൂൾ ബസ്സ് ഏരുന്നു അപ്പൊള്ള അഞ്ചിലെ ത്തിട്ടൊള്ളു അപ്പ പിന്നെ മേലോട്ട് കയ് എത്തൂല്ല അപ്പോ ഭയങ്കര അപ്പൊ ഓട്ടോ യാക്കി
ആഹ് ഓട്ടോ ആഹ് ആഹ്
ആഹ് സ്കൂൾ ബസ് ഇണ്ട് സ്കൂൾ ബസ്സിനെ അങ്ങാ നടക്കും മാണം ആ അപ്പ പിന്നെ ആ ആ പിന്നെ ആ ഓട്ട ഒരു വീട്ടിലിന്റെ മുന്നേ എർക്കും
ആഹ് ആഹ് ഉം അതുകൊണ്ട് പിന്നെ കൊണ്ടരാനൊന്നും പോവണ്ട
ഇല്ല ഇല്ല കൊണ്ടരാൻ പോണ്ട ഉം എന്താ വൈകുന്നേരം എന്തോ സ്നേക്‌സൊ എന്തോ ഉണ്ടാക്കണൊ
വൈകുന്നേരം അങ്ങനെയൊന്നും ഇല്ല ഞാനിച്ചിരി മിച്ചർ മിച്ചർ ഇന്നലെ പിള്ളേർക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതും ചായയും കൂടെ ഉം
ആഹ് ശരി ആഹ് അപ്പൊ അങ്ങനെ
മഴ ഇപ്പൊ ഇച്ചരെ കുറഞ്ഞു ഉം
ആഹ് ആഹ് മഴ കുറഞ്ഞു ആ ഇവിടെ മഴ വരാൻ നിക്കാണ്
ആ അത് ശെരി ആഹ് ഉം
വെയില് നല്ല ഞാൻ പറഞ്ഞില്ലേ വിളിച്ചപ്പോ നല്ല വെയില ആയിരുന്നല്ലോ അതൊക്കെ ഇപ്പോ പോ പോയി മഴ ആ മഴയി മല ഇവിടുന്ന് നോക്കിയാല് മല കാണേ ആ മലൊക്കെ
ആഹ് ആഹ് ഓ ശരി മലയുടെ അപ്പുറം മഴ പെയ്യ്ന്ന് കാണാം നമുക്കെ
ആഹ് ആഹ് ആഹ് വീട്ടിൽന്നന്നെ നോക്കിയാ മല കാണാ ആ മലയിൽ ഇങ്ങനെ അറിയ മഴ പെയ്യുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ മെ കാർമേഘം മൂടുമ്പോ മഴ മല മൂടി മൂടി വരും ആഹ് അറിയാ ആ ഈ കൊപ്പരൊക്കെ വെട്ടിയാല് വെട്ടാണെങ്കില് ഞാൻ അത് നോക്കിട്ടാണ് ചിലപ്പോ നോക്കല് ചിക്കണോ ചിക്കണ്ടേ ന്ന് ഏ മലെ നല്ല വെയില് ഇണ്ടെങ്കിൽ ചി ക്കും അവിടെ മൂടീണെങ്കില് ഞമ്മ ചെൽപ്പം ഞമ്മക്ക് ഇവിടെ വെയിലാവും
ആഹ്
ഉം
വെയിലാവും വെയിലാവും ആഹ്
അല്ലെ
പിന്നെ വേറെ ഇല്ല ഞാനെടക്കെ വിളിക്കാം ഉം എന്ന ശരി
അ ശരി നോക്കി